ഹലോ
ഹലോ
ആഹ് സുഖവല്ലേ എന്തൊക്കെയുണ്ട്
നല്ല വിശേഷം എന്തൊക്കെയുണ്ട്
ഉം ഇവിടെ നല്ല വിശേഷം അതേ നമുക്ക് ഈ അവധിക്കാലത്ത് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോക പോയാലോ
അത് ഞാനും അതേ ചിന്തയിലർന്നു. പക്ഷെ എവിടെ പോവുന്നാണ് പ്രശ്നം.
നമുക്കെന്നാ മൂന്നാറ് പോയാലാ? അവിടെ അത്യാവശ്യം ഈ ഒരു ചൂട് സമയം ആയോണ്ട് അവിടെ തണുപ്പ് കാര്യങ്ങളുണ്ടാവും പിന്നെ കാഴ്ച കളൊക്കെ അടിപൊളിയാണല്ലാ.
ആഹ് മൂന്നാറ് സൂപ്പർ ഐഡിയാട്ടാ. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ പോയി ട്ടില്ല. എന്തൊക്കെയാ അവിടെ കാണാനുള്ളത്.
അവടെ ആദ്യം തന്നെ മ റ്റേ ചായത്തോട്ടങ്ങൾ അതറിയാലോ കേട്ട് പരിചിയൊക്കെ ഉണ്ടാവൂലേ പിന്നെ എവിടെക്കെയോ പിന്നെ ഫുള്ള് നോക്കി പച്ച ഒരു പച്ചപ്പ് ഹരിതാപം ആ ഒരു രീതിക്കല്ലേ പിന്നെ ഫോട്ടോ എടുക്കാം പറ്റിയ സ്ഥലങ്ങളാണ് മൊത്തം അങ്ങനെക്ക.
ഓഹ് അത് ശരിയാട്ടാ. ആഹ് അതൊക്കെ കണ്ടാ തന്നെ മനസ്സൊന്ന് ഫ്രഷ് ആവും. അല്ല വേറെന്തൊക്കെയുണ്ട വടെ.
വേറെ പിന്നെ ഇങ്ങനെ പാർക്കക്കെ ഉണ്ടാവൂല്ലേ ഇരവികുളം നാഷണൽ പാർക്ക് പിന്നെ നീലഗി- രി അങ്ങൻത്തെക്കെ സാധനങ്ങളക്കെ കാണാൻ പറ്റും
ആഹ് അവിടെ എന്തൊരു പ്രത്യേക തരത്തിലൊള്ള ഒരു മൃഗവില്ലേ
നാഷണൽ പാർക്കിലല്ലേ അതെ അതെ അത് ഒരു കുളിർ കാലാവസ്ഥയിലാണ് അവിടെ കാണാണെന്നാ കേ ട്ടേക്കണേ പിന്നെ രാവിലെ മൂടൽ മന്നൊക്കെ ഒക്കെ കാണാൻ പറ്റുവെന്നും പറയണ്ട്
ആഹ് എനിക്ക് അങ്ങത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടവാണ് പിന്നെ ഇപ്പ ഈ സിറ്റിന്നൊക്കെ മാറിക്കുരു റീലാക്സിയേഷനാവും.
ഉം ശെരിയാണ് ട്ടാ പിന്നെ അവിടെ ഒരു ഡാമുണ്ട് അതിന്റെ പേര് ആ മാട്ടുപ്പെട്ടി ഡാമ് അവിടെം നമ്മുക്ക് പോകാ പിന്നെ ബോട്ടിംഗൊക്കെ ഇണ്ടെന്നും കേട്ടിട്ടുണ്ട് അപ്പൊ അതും നമുക്ക് ചെയ്യാം
അയ്യോ ബോട്ടിങ്ങൊന്നും വേണ്ട അതെനിക്ക് പേടിയാണ്
ഓഹ് അതെന്താണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്നേ ഭയപ്പെടണ്ട പിന്നെ ലൈഫ് ജാക്കറ്റ് അവര് തരൂന്ന് ഞാനില്ലെ കൂട്ടിന്
എന്നാപ്പിന്നെ നമക്ക് ട്രൈ ചെയ്യാം അല്ല എത്രൂസത്തേക്കാണ് എന്നിട്ട് പ്ലാൻ
ആഹ് ഹ് ഇനിയിപ്പോ വെക്കേഷനൊക്കെ തീരാറായില്ലെ ഒരു രണ്ടു ദ്‌വസം മതി എന്നിട്ട് ഒരു ദിവസം നമുക്ക് സൈറ്റ് സീയിങ് നോക്കാ പിന്നെ വേറൊരു ദ് വസം ഒരു റീലാക്സേഷനോക്കാം
എന്തായാലും നമുക്ക് ബൈക്കി പോയാലൊ ബൈക്കി പോയാ കൊറച്ചൂടെ ഫൺ ആയിരിക്കും
ഉം ഉം ന്നാത്തും നല്ലൊരു ഐഡി ആണ് അപ്പൊ വഴി കൂടെ പോകുമ്പോ എല്ലാ കാഴ്ചകളും നമുക്ക് ആസ്വദിക്ക്യയും ചെയ്യാം
ആ പ് അതാണ് അല്ല ഇനി ഭക്ഷണൊക്കെ എങ്ങനെയാണപ്പോ
ഭക്ഷണം അവടെ ചെന്ന് ഭക്ഷണം കഴിക്കൽ ഇച്ചിരി സീനാണ് പിന്നെ ഹോംമെ യ്ട് ഫുഡ് കിട്ട്ണ ചെല റിസോർട്ടുകളൊക്കെ ഇണ്ട് അപ്പൊ അവിട്ന്ന് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലാതെ തന്നെ പിന്നെ ചൂട് ചായെയും കാപ്പിയൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളൂണ്ട്
ആഹ് അപ്പൊ ഞാൻ ദെവസം ഒരു അഞ്ച് കപ്പ്‌ ചായെങ്കിലും എന്തായാലും കുടിക്കും
അതെന്തായാലും നമ്മക്ക് കുടിക്കാം പക്ഷെ വേറെ പ്രശ് നോവെച്ചാ അത് കുടിച്ച് കഴിഞ്ഞ നമുക്ക് ഒറങ്ങാൻ പറ്റില്ല
അല്ല അവിടെ താമസിക്കാൻ റിസോർട്ട് ബുക്ക് ചെയ്യാന്നാണൊ വിചാരിക്കണെ
ആ അതെ അതെ നേരത്തെ ബുക്ക് ചെയ്താൽ കുറഞ്ഞവിലയ്ക്ക് നമുക്ക് കിട്ടൂല അതോണ്ടാ അങ്ങനെ നോക്കണത്
ആഹ് നമ്മുക്കൊരു ഹിൽ വ്യൂ റൂം നോക്കാം രാവിലെ എഴുന്നേക്കുമ്പോ അപ്പൊ മലയും മൂടൽമഞ്ഞും ഒക്കെ കാണാലോ
വാ അത് നല്ലൊരു ഐഡിയാണട്ടോ അതൊക്കെ കേട്ടാൽ ഇപ്പോഴേ പോണംന്ന് തോന്നണ് ന്റെ പൊന്നെ
എന്തായാലു ഫോട്ടോഗ്രാഫിക്ക് ഒരു ക്യാമറ എടുത്തോ ട്രിപ്പിന്റെ ഓർമ്മകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാലോ കുറേ നാൾ എപ്പോ വേണേ കാണാലോ
ഉം അതെ ഉറപ്പായിട്ടാ പിന്നെ ഇൻസ്റ്റാഗ്രാമില്മറ്റേ നല്ല റീലുകളും ഇടാൻ വേണ്ടി നമുക്ക് എടുക്കാം
ആ റീലെടുക്കുമ്പോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വീഴാതിരുന്നാ മതി എന്നുള്ളരൊറ്റ പ്രാർഥനാണ് എനിക്കുള്ളു
അതായിരിക്കും വൈറൽ വീഡിയോ എന്നാ പിന്നെ
അല്ല അവിടെ ട്രെക്കിങ് സ്പോട്ടൊക്കെ ഇണ്ടാന്നാവോ
ട്രേക്കിങ് സ്പോട്ടൊക്കെ ഇണ്ടെന്നാണ് പറഞ്ഞേക്കണത് പിന്നെ ചെറിയ ട്രക്കിങ് പോയാലും മനോഹരമായ വ്യൂസ് കാണാലൊ.
എന്നാ പിന്നെ ആ ഷൂസും ജാക്കറ്റൊക്കെ റെഡി ആക്കണ്ടേ
ആഹ് അത് നമുക്ക് നോക്കാം അത മെയിൻലി രാത്രിയിലല്ല ആവശ്യം രാത്രിയിലായിരിക്കും കൂടുതലും തണുപ്പുണ്ടാവുന്നത് അപ്പൊ സ്വെറ്ററും ഇടുക്കാം മറക്കരുത്ട്ടോ
ആഹ് ഞാൻ തണുപ്പിൽ വെറച്ചുന്നാ ചായ വാങ്ങി തന്നെ
ആഹ് അത് ഉറപ്പായിട്ടും പക്ഷെ നീ ഫോട്ടോ എടുക്കണോട്ടോ
അത്പിന്നെ ഒറപ്പല്ലേ ട്രിപ്പ് പ്ലാൻ കേട്ടപ്പ തന്നെ ഇൻക്ക് എക്സൈറ്റ്മെന്റായി
പിന്നെ എനിക്കും പഠനവും ടെൻഷനും ഒക്കെ കുറച്ച് ദെവസത്തേക്ക് ഒന്നു മാറ്റി വെക്കാല്ലോ ഒന്നു മറക്കാതിനെ പറ്റി
ആ അതാണ് ഞാനും വിചാരിച്ചത് ഈ യാത്രയിലൊക്കെ ഒരു സന്തോഷം കിട്ടും
അതെ പ്രത്യേകിച്ച് മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു റിഫ്രഷ്മെന്റ് പോലെയല്ലേ
അപ്പൊ ഫൈനൽ ഈ മാസം അവസാനം എന്തായാലും നമുക്ക് മൂന്നാറ് പോകാം ഓക്കെ അല്ലേ
പിന്നിട്ടൻ ഇനി മുതൽ കൗണ്ട് ഡൗൺ അങ്ങാട്ട് തുടങ്ങാം നമുക്ക്
ഉം അല്ല ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ചേ
ഇന്ന് ഉച്ചക്ക് എന്ത് ചോറും കറിയും ആഹ് മീൻകറി ആരുന്നു സ്പെഷ്യല് അവിടെയോ
ഇവിടെ എന്താ ഇവിടെ ബിരിയാണി ആയിരുന്നു
ആഹ് ബിരിയാണിയോ
ആഹ്
ബിരിയാണീന്ന് കേട്ടപ്പോ തന്നെ വിശക്കാൻ തുടങ്ങി എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടവാണ്
ശെരിക്കും അത്ര ഇഷ്ടവാ
പിന്നെന്താ എനിക്ക് മെയിൻലി ഹൈദരാബാദി ബിരിയാണി ഇഷ്ടം പിന്നെ അതിന്റെ മസാലയും ഫ്ലേവറും അതൊക്കെ വേറെ ലെവലാണ്
എനിക്കെന്തോ വേറെ സ്റ്റേറ്റ്സിലൊക്കെ ബിരിയാണികളോട് അത്ര താല്പര്യമില്ല കേരളേലെ ബിരിയാണി ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കണത് പ്രത്യേകിച്ചും തലശ്ശേരി ബിരിയാണി അത് കിടിലനാ
ഇഹ് തലശേരി ബിരിയാണിയോ ആഹ് അതിന്റെ ചെറിയ അരിയും ഒക്കെ നെയ്യീന്റെ മണവും ആഹ് കൊഴപ്പമില്ല നല്ല സൂപ്പറാന്നാ കേട്ടേക്കണെ
ഉം അത് അതില് മുന്തിരിയും കശുവണ്ടിയും ഒക്കെ ഇടുമ്പോ രുചി കുറച്ചുകൂടെ അങ്ങോട്ട് കൂടും
അതെ അതെ നിനക്ക് വീട്ടില് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ
ആഹ് കൊറച്ചറിയാം അമ്മേനെ സഹായിക്കാറുണ്ട്
ഓ എനിക്ക് പാചകം ചെയ്യാൻ വലിയതായിട്ടൊന്നും അത്രക്ക് അറിയില്ലാട്ടോ പിന്നെ കഴിക്കാൻ മാത്രം ഞാൻ നല്ലൊരു വിദഗ്ദ്ധനാന്ന്‌ അറിയാലോ
അതെ അതെ അങ്ങനെ പലർക്കും അങ്ങനെ തന്നെയാണ്
അതെ പിന്നെ ബിരിയാണിടെ ഏറ്റവും പ്രധാന ഭാഗം എന്താന്ന് നിനക്ക് തോന്ന്ണ്
ശെരിയായ മസാല അതല്ലെങ്കി പിന്നെ രുചി പകുതിയായി പോവും പിന്നെ വായില് വെക്കാൻ പറ്റൂല
ഓ അത് ശെരിയാണ് ഒരു ടേസ്റ്റ് മാറിക്കഴിഞ്ഞാ പിന്നെ ഓഫ് ഓക്കാനം വെരും പിന്നെ ചിക്കൻ നന്നായി മാഗ്നേറ്റൊക്കെ ചെയ്യണ്ടേ
ആ തൈരും മൊളകുപൊടിയും മഞ്ഞപ്പൊടി അങ്ങനെ കൊറെ പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊറെ ടൈം വെച്ചാ നല്ലാന്നാ പ -
ഓഫ് ഇത് കേൾക്കുമ്പോ തന്നെ വായില് വെള്ളം ഊര്ണ് എന്റെ പൊന്നേ
ഉം ബിരിയാണിയുടെ ഒപ്പൊരു സാലഡും കൂടെ ഉണ്ടെങ്കി പിന്നെ ഒന്നും നോക്കണ്ട
ഓ അത് നല്ല ടേസ്റ്റായിരിക്കൊല്ലേ എനിക്കും സാലഡും അച്ചാറൊക്കെ വേണം ഭയങ്കര ഇഷ്ട അതും കൂട്ടി കഴിക്കാൻ
ചിലർക്ക് ബിരിയാണിയുടൊപ്പം സോഡ ഇല്ലാണ്ട് പറ്റൂല എന്നാ ഞാൻ കേട്ടേക്കണെ
ഓ അതെന്താ
ആഹ് ചെലവർക്ക് ഓരോരോ കോമ്പിനേഷൻസാണല്ലോ അതായിരിക്കും
അതെയതെ കൂട്ടാർക്ക് ഒപ്പോ ഒപ്പംങ്ങനെ സോഡയും ബിരിയാണിയൊക്കെ കഴിക്കണ ചെലര്ണ്ടാവും ര് ക്കും ചെലപ്പോ അതായിരിക്കും
ഉം അതെ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ കഴിച്ചാ അടിപൊളി ആയിരിക്കും
അതെ അതെ പിന്നെ ഏറ്റവും കൂടുതൽ കഴിച്ച ബിരിയാണി എവിടെന്നാ നീയ്
നമ്മുടെ ആ പാരഗണിന്ന് ലുലുലും ണ്ട് പാരഗൺ ഓഹ് അവിടുത്തെ ബിരിയാണി അടിപൊളിയാ കൊർച്ച് പൈസ കൂടുതലാ
ഓ ഞാൻ കേട്ടിട്ട് കേട്ടാ അവിടെ വലിയ തിരക്കാണ എന്നൊക്കെയാണ് കേട്ടേക്കണെ അങ്ങനെ ഉള്ളതാണോ
ആഹ നല്ല തിരക്കാ
ഉം അതെ പക്ഷെ രുചി അതിനെ വില മതിക്കുംല്ലേ
ഉം അത്രക്കും ടേസ്റ്റയിയിരിക്കും അതായിരിക്കുംല്ലോ അത്രയും തിരക്ക്
ഉം ഉം എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ ഹോട്ടലിൽ വെച്ച് നോക്കുമ്പോൾ വീട്ടിലത്തെ ബിരിയാണിയാണ്ട്ടോ കൂടുതൽ ഇഷ്ടം അതില് നമ്മുടെ വീട്ടുകാരെ ഉണ്ടാക്കുമ്പോ ഒരു ഒരു എന്താ പറയാ ഒരു പ്രത്യേക കൈപുണ്യണോ ഒരു സ്നേഹത്തിന്റെ രുചിയില്ലേ അതില്
ആഹ് അത് ശെരി അമ്മ ഉണ്ടാക്കുമ്പോ ഒരു പ്രത്യേക ഇഷ്ടണല്ലോ
അതെ പിന്നെ നിനക്ക് വെജ് ബിരിയാണി ഒക്കെ വല്യ താല്പര്യംണ്ടോ
ഓ എനിക്ക് അത്ര താല്പര്യം ഇില്ല ഏതായാലും ബിരിയാണി അ ചോയ്ക്കാൻ ബിരിയാണി മാത്രേ ജയിക്കുള്ളൂ
ഉം അത് ശരിയണ്ടോ പിന്നെ ചെിലവർക്കൊക്കെ ഇങ്ങനെ വെജ് ബിരിയാണീനൊക്കെ എന്തുട്ടാ പുലാവ് എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ കളിയാക്കൂല ചിലര്
ആഹ് സോഷ്യൽ മീഡിയൽ ഞാൻ കൊറെേ ട്രോള് കണ്ടിട്ടുണ്ടണ്ട് അങ്ങനത്താ
ഉം അത് ശരിക്കും ബിരിയാണി കഴിച്ച ശേഷം ഉറക്കം വരുമല്ലോ ആണോ
അതെ അതെ ചില സമയത്ത് നല്ല ഉറക്കം വരാണ്ട് നമ്മള് ഫാൻക്ഷൻ നൊക്കെ പോയി ബിരിയാണിൊക്ക കഴച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല എല്ല ഉറക്കം ഉണ്ടെങ്കിലെ സുഖള്ളു പിന്നെ
ഉം അത് ശരിയാണ് എന്നാല എനിക്ക് അപ്പോഴൊന്നും ചെയ്യാൻ തോന്നില്ല ഇങ്ങനെ ബിരിയാണി ഫുള്ള് വയർനിറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ ഒരു നമ്മ അങ്ങടെ ക്ഷീണിച്ച അങ്ങടെ പോയി അങ്ങടെ ഇരിക്കും ഒരു സ്ഥലത്ത് അല്ലെക്ക് ഇിറന്ന് ഉറങ്ങും
ആഹ അതാണ് ബിരിയാണിയുടെ മാജിക്
ഉം എന്തായാലും നമുക്കൊരു ദിവസം ബിരിയാണി ചലഞ്ച് നടത്താം
എന്ത് ചാലഞ്ച്
അത് ആരാള് കൂടുതല് ബിരിയാണി കഴിക്കണതന്ന് നോക്കാം അത് നല്ലൊരു രസമായിരിക്കുമല്ലോ
ആ അതിന് ഞാൻ തോക്കാനാണ് ചാൻസ്
അ ഞാൻ ജയിച്ച അടുത്ത തവണ ബിരിയാണി നീ വാങ്ങിക്കൊടുക്കണം
ശരി ശരി ഞാൻ ജയിച്ച ഐസ്ക്രീം വേണം
ഓക്കെ ഡീൽ അപ്പൊ അതുപോലെന്നെ നമ സെറ്റാകം എന്ത് പറയുന്നു
ഓക്കെ ശരിക്കും പറഞ്ഞാല് ഭക്ഷണ ആളുകൾ ഒരുമിപ്പിക്കണ ഒരു കാര്യമാണല്ലേ
അത് നീ പറന്നത് ഞാൻ യോജിക്കുന്നു കേട്ടോ എന്നന്ന് വെച്ചാ പ്രത്യേകിച്ച് ബിരിയാണി പോലെയുള്ള ഭക്ഷണൊക്കെ ഇപ്പ എല്ലാരും ഇപ്പം അന്യമതസ്ഥായല്ല എല്ലാരും ഒരുമിച്ചച്ച്നെ യോജിക്കും
അതെ നമ്മള എല്ലാരും കട ഒരുമിച്ചിരുന്നല്ലേ എപ്പോഴും ഭക്ഷണൊക്കെ കഴിക്കാറ്
അതെ അതെ പിന്നെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒത്തിരുന്ന് കഴിക്കുമ്പോഴും അതിന്റെ ഒരു സന്തോഷം വേറെ ഇല്ലേ
അതെ കേട്ടിട്ടന്നെ എനിക്ക് വിശക്കാണ്
അതെ എനിക്കും പിന്നെ നമ്മൾ ഇതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചൊണ്ടിരുന്ന നമുക്കും വേറെ ഭയങ്കര വിശപ്പും ദാഹവും വരും അത് അപകടമാണ്
അതെ അതെ അതെ തീർച്ചയായും അപ്പൊ ഇന്നത്തെ ഡിന്നറിന് ബിരിയാണി ഫിക്സ് ആക്കാലേ
ആ ഇന്നത്തെ ഡിന്നറിന് നമുക്ക് ബിരിയാണി തന്നെ ആക്കിയേക്കാം തീർച്ചയായും വേറെ എന്തെങ്കിലും വേണോ ഒപ്പം ബിരിയാണിയുടെ ഒപ്പം വേറെന്തെങ്കിലും സൈഡ് ഐറ്റംസ്
സാലഡ് എന്താണെങ്കിലും വേണം പിന്നെ അച്ചാറ ഇല്ലാണ്ട്രു കായമ ഇല്ല
ഓ ഓ സാലഡ്എങ്ങനത്തെയാണ് ഉദ്ദേശിക്കുന്നത് വിത്ത് കേഡ് ആണോ വിതഔട്ട് കേഡ് ആണോ ഉ
രണ്ടും ടേസ്റ്റ് ആണ് പക്ഷെ പൊതുവേ എനിക്ക് കേട് കൂട്ടിയിട്ടുള്ളതാണ് ഇഷ്ടം
ഓ അപ്പൊ നമുക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ ഇവിടെ അടുത്തൊരു ബിഗ് ബിരിയാണിന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടുത്തെ ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ല നോർമൽണ് പക്ഷെ അവരുടെരു സമ്മന്തിുണ്ട് ബീറ്റ്റൂട്ട് വെച്ചുള്ളത് അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ്ട്ടോ
ഓ ഞാൻ ആദ്യമായിട്ട് രണ്ട കേക്കണ
ഉ നിങ്ങ കഴിച്ചിട്ടില്ല അല്ലേ
ഞാൻ കഴിച്ചിട്ടില്ല എവിടെ ഇത് ഇവിടെ അടുത്ത് തന്നെയല്ലേ
ആഹ എറെ വീടിന്റെ അടുത്ത് തന്നെയാണ് അത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ കടയാാണ്ത്
ഓ എന്നാൽ നമുക്ക്ൊരു ദിവസം പോയി കഴിക്കാം
അതെയ തീർച്ചയായും അവിടുത്തെ ആ രുചി ആ ചമ്മന്തിയുടെ രുചിയാണ് എടുത്ത നിക്കുന്നത് ആ ബിരിയാണിയില്
അതെ അതെ ചില സ്ഥലങ്ങളില്ിൽ ചില ആളുകള് വേറെ സ്ഥലത്ത നിന്നൊക്കെ ഷെഫിനെ കൊണ്ടന്ന ഇങ്ങനെ ാ പുതിയ പുതിയ റെസിപ്പീ ഒക്കെ ടൈ ചെയ്യും ചപ്പോ അങ്ങനെടൈ ചെയ്തായിരിക്കുള്ളൂ
ഉം നമുക്കത് വീട്ടില ഒരു ദിവസം ഉണ്ടാക്കി നോക്കാം ബീടറൂട്ട് അല്ലേ വേറെ സാധനങ്ങളുടെ ആവശ്യമില്ലല്ലോ കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്താ പോരെേ
പിന്നെ ഇൊന്നും പറയാൻ പറ്റില്ല അവ ഓോെിക്കലൊക്കെ ചേർത്തായിരിക്കും അതിന്റെ ടേറ്റ്ണ് നമ്മളണ്ടാക്കി അത്ര ടേസ്റ്റ്ിില്ല ഇല്ല
ഉം അതും ശരിയാണ് എന്നാ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്സ് യൂസ് ചെയ്യാം
പക്ഷെ അത്ര ടേസി ചല്പ്പോ കിട്ടൂല
ആണല്ലേ ആ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ ബിരിയാണിയാണ് നമ്മുടെ മെയിൻ ആള് അത് കഴിഞ്ഞിട്ടാണ് സമ്മന്തി വരുുള്ളു
അത് ശരിയാ പക്ഷെ എന്നാലും അതും കൂടെ ഉണ്ടെങ്കിലും അതിനൊരു പ്രത്യേക രസം
പി ബിരിയാണി നല്ല ടേസ്റ്റ് ആണെങ്കിൽ ചമ്മന്തിയും കൂട്ടി അഞ കുഴച്ചു നിന്നാൽ ഒരു ടേസ്റ്റ് വ്യത്യാസവും നമുക്ക് തോന്നില്ല അതും ഒപ്പം അച്ചാറും കൂടി ആഡ് ചെയ്താൽ
ഉം അല്ല സിനിമൊക്കെ കണ്ടാ പുതിയ ഇറങ്ങിയാ
പുതിയതായിട്ട് സിനിമ ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ല ആകെ സമയമില്ല നേ സാമ വറായ അങ്ങനെയൊക്കെ അയ്യോ എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പോാണ് ഞാൻ പോട്ടെ പഠിക്കാനുണ്ട്
ആണോ ആഹ എന്നാ പിന്നെ ശരി
ആ എന്തായാലും നമ്മുടെ മൂന്നാംർ ട്രിപ്പും ബിരിയാണി ചലഞ്ചും ഓർത്ത് വെക്കണേ ഇപ്പ ചെയ്യ ചെയാനുള്ളതാണ്
എന്തായാലും പഠിംൊക്കെ കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേനും അ ട്രിപ്പിന്റെ കാര്യം സെറ്റ് ആക്കാം
ഓക്കെ അപ്പൊ ശരി വച്ചാനെ ബൈ ബൈൈ ശരി അമ്മ